എത്നൊക് വർത്താനം
ആച് കൊഴ്പ്പല്ല തങ്ങൾക്ക് സുഖല്ലേ
ആ അതേ തീർച്ചയായും നമുക്ക് സുഖം തന്നെയാണ്. പ്പൊ നമുക്ക് അല്ല ഇപ്പൊ നിങ്ങടെ നാട്ടില് ഈ കൃഷി കാര്യങ്ങളൊക്കെ ഇണ്ടോ? നമ്മുടെ പയേ പോലൊന്നും പ്പൊ നങ്ങടെ നാട്ടില് കൃഷി കാര്യങ്ങോളൊന്നുല്ല. പ്പാ ഞാ ഇങ്ങടെ അവ്ടെ ഉണ്ടോന്നോയ്ച്ചൻ വുൽച്ചതാണ്
ഞങ്ങളെവിടെയും കൃഷിയില്ല ഇപ്പൊ മാക്സിമം നമ്മുടെ കേരള എടുത്ത് നോക്കിട്ടെന്നെ അധികം കൃഷിയൊന്നുല്ല. ഏ ഇപ്പൊ ഇവിടെ കൃഷിന്ന് പറയാന് പാടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പണ്ടത്തെപോലെ നെല്ലൊന്നും കൃഷി ചെയ്യുന്നില്ല ഫുള്ള് റബ്ബർ അതേപോലെ വാഴ അങ്ങൻ കൃഷി ഇല്ലാണ്ട് ഇപ്പോ. പണ്ടത്തെ പോലെയല്ല നല്ല നല്ല വെലകളും നെല്ലിൻന്റെ അതൊന്നും കൃഷിയില്ല. തെങ്ങ്, കവുങ്ങ്, റബ്ബർ, അങ്ങന് ത്തെ ഐറ്റംസ് ഒക്കെണ്ട് ഇവടെ
അതെ തീർച്ചയായിട്ടും ഇങ്ങൾ പറഞ്ഞാണ് ശരി ഇപ്പൊ, നമ്മളെ നാട്ടിലേക്ക്, കുറെ കൂടുതൽ കാണുന്നത് ഇപ്പ എന്താ വെച്ച കഴിഞ്ഞാല് പഴ മരങ്ങള് അതുപോലെ തന്നെ ഈ ഈ നെല്ലുകള് അതൊക്കെ ഒഴിവാക്കി അവിടെയൊക്കെ നികത്തി വീട് വെക്കുക അതുപോലെ തന്നെ അവിടൊക്കെ ഈ റബ്ബർ കൃഷി അതുപോലെ തന്നെ ഈ കൗങ്ങിന്റെ കൃഷി അതുപോലെ തന്നെ നമ്മളെ ഈ ഇങ്ങനത്തെ ഈ കുറച്ച് കൃഷികളൊക്കെ തന്നെ ഇപ്പോ ഉണ്ടാക്കണ അല്ലാതെ പ്രത്യേകിച്ച് ഒരു കൃഷിയും കാര്യങ്ങളൊന്ന ഇപ്പോ അഥവാ നമുക്ക് പണ്ടത്തെ ഈ നെൽകൃഷി കാര്യങ്ങളൊന്നും ഇപ്പോ ഉണ്ടാവിണ്ല്ല ആരും, കാരണം എന്താച്ചാ ആർ ഇപ്പോ അത് തെക്കെ നല്ല ബുദ്ധിമുട്ടേറിയ ജോലിയായിട്ടാണ് ആളുകൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ പഴയ പോലെന്നല്ല പഴയതങ്ങനെയ വെച്ച് കഴിഞ്ഞാല് ഈ എല്ലാവരും കൃഷി നല്ല രീതിയിൽ കൊണ്ടു ട്ന്നിന്ന് നമ്മുടെ ജീവിതമാർഗ്ഗം തന്നൊയിരുന്നു കൃഷി ഉണ്ടായിരുന്നത് ഈ നെൽകൃഷി നമ്മക്ക് അത്യാവശ്യം നല്ല ഒരു വഷാംശംല്ലാത്ത ഒരു ഭക്ഷണംക്കെ ഉണ്ടാക്കാൻ പറ്റിയ നെല്ല് കാര്യങ്ങള് വായ ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇഷ്ടം പോലെ ഇവിടെ നാട്ടിൽ കൂടി ഉണ്ടായിരുന്നു അതിന് പറ്റിയ കാളകളും ഒക്കെ ഉണ്ടാവും കന്ന് പൂട്ടാനൊക്കെ പറ്റിയ, ഇ ഇപ്പോന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പഴേത് ഇപ്പൊ എന്താ വച്ചാ എല്ലാ ഈ ലാഭത്തിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് ഈ റബ്ബർ കൃഷിയൊക്കെ പെറ രാജ്യങ്ങളിൽ ണ്ടാ കൃഷികളെ അതേപലെ തെന്നെ കവ്ങ്ങ്ന്റെ കൃഷി അതൊക്കെ നമുക്ക് ലാഭ നോക്കിട്ടാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കൃഷി മറ്റേതങ്ങനെ നമ്മള ശ തീരെം നോക്കാനും അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ വേണ്ടിട്ടുള്ള കൃഷിചെഴ്തിന്ന് ഇപ്പൊ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊന്നും ഇല്ല കാരണം അവിടെൊക്കെ വീട് വന്നിട്ടും കണ്ട് ഫ്ളാറ്റ് വന്നിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങള അവിടെ ഈ പറഞ്ഞ പോലത്തെ ഈ ഫ്ളാറ്റോ, അതുപോലെ തന്നെ കൃഷിയിടം നികത്തിയിട്ടോ അങ്ങനെ എന്തേലും കണ്ടിട്ടുണ്ടോ?
ഞങ്ങളുടെന്ന് പറഞ്ഞ ടൗണിന്ന് കുറച്ച് ഉൾപ്രദേശാണ്, അതുകൊണ്ട് ഇവിടെ വല്ലാണ്ട് അങ്ങനെ ഫ്ലാറ്റും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല അതായത് ടൗണിൽ പോയണ്ട് കുറെകടകൾ ഇതുകണ്ട് ഞങ്ങളത് കുറച്ച് ഉള്ളിക്ക് ചേർന്ന പ്രദേശം അത്കൊണ്ട് ഹ് കുഴപ്പമില്ല ഇവിടെ എല്ലാവരും പറിം കാട്ട് മുക്കെ ആണ് ന്നെക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടെ സുഖാന്ന് ഞാൻ പറയുന്നു കാരണം ഇവിടെ പാടങ്ങളുണ്ട് ഇവിടെ കുറയക്കെ മരങ്ങള്ണ്ട് ഇതിപ്പോ താങ്കള അവിടുത്ത പ്രദേശൊക്കെ വെച്ച് നോക്കാണെങ്കിൽ ഇവിടെ ഒട്ടേറെരു സമാധാന അന്തരീക്ഷാണ് അധികം വന കാലത്ത് അധികം ചൂടൊന്നുല്ല, സമാധാനമായി നിൽക്ക വീട്ടില്, അതായത് അപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞ ഞങ്ങളുടെയാണ് ഇവിടുത്തെ ലാസ്റ്റ് വീട് അതുകൊണ്ട് അപ്പുറത്ത് കുറെ പാടം കുറെേ ഇതൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ നെല്ലൊന്നുല്ല വേറെ മാത്രല്ല ഇപ്പേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൃഷി കൃഷി ഇല്ലപ്പോ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൃഷി ചെയ്തിരുന്നു ജീവിക്ക ജീവിതമാർഗംന്ന് പറഞ്ഞാൽ പലരുടെയും കൃഷിയായിരുന്നു ഇപ്പ നമ്മൾ ഇല്ല ചെടി പോലും ഒരു ചെടി പോലും വളർത്താതെ ഇള്ള മരങ്ങൾ വലിയ വലിയ മരങ്ങളൊക്കെ വെട്ടികളയാണ് അതാണ് ഭയങ്കര സ സങ്കടം എന്ന് പറയട്ടെ. ഒരു വീട് വെക്കാൻ വേണ്ടിട്ട് അവര് എല്ലാ മരങ്ങളും വെട്ടിക്കളയ, പക്ഷെ അവര് ചിന്തിക്കുന്നില്ല ഇതിന്റെ. പ്രശ്നം ഞമ്മക്ക് തന്നെയാണ് അവർ ചിന്തിക്കുന്നില്ല കാരണം ഇനിയിപ്പോ ഈ മരങ്ങളൊക്കെ പോയ അവരുടെ വേര് വെള്ളം നിലനിർത്താൻ പറ്റില്ല വെള്ളം ഇല്ലാണ്ടാവും വരൾച്ച സംഭവിക്കും ഒന്നും അവര് ചിന്തിക്കുന്നില്ല അവര് അവര്ടെ വികസനത്തിനായിട്ട് ഓരോ മോളും ഫ്ലാറ്റും അവീടൊക്കെ വെക്കാന്നല്ലാതെ അവര് ഇതിനെ കുറിച്ചുള്ള ഭവിഷ്യത്തൊന്നും ചിന്തിക്കുന്നില്ല അവരെല്ലാ മരങ്ങള തന്നെ വെട്ടി നശിപ്പിക്കുകയാണ് പുതുതായി ഒന്നും കൃഷി ചെയ്യുന്നില്ല അതാണ് അപ്പൊ ഈ മരത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പോ ഞങ്ങളുടെ ഇവിടെ ടൗണിൽണ്ടായിരുന്ന വല്യോര് ആൽമര എത്രയോ കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആൽമരാണ് പക്ഷെ അതിപ്പോ അടുത്ത് വെട്ടി അത് മൊത്തം വെട്ടി അവിടെ ഇപ്പൊ ആഹ് മര ഉണ്ടന്ന് തന്നെ തോന്നില്ല അത് കാണുമ്പോ തന്നെ ഭയങ്കര സങ്കടം അപ്പൊ ബസ് കാത്തിക്കുന്നവർക്കും, അവിടെ ഓട്ടോ സ്റ്റാൻഡ് പോലത്തെ ഒരു പ്ലേസ്ണ് ഓട്ടോ ഇരുന്നവർക്കൊക്കെ നല്ലൊരു തണലായിരുന്ന ഒരു മരം, ഇപ്പൊ ഞങ്ങളൊരു ഇപ്പൊ ആ ടൗണില ഒരു അടയാളം പറുകയാണെങ്കിൽ തന്നെ ആ മരം മരത്തിനെ കുറിച്ചിട്ടാ പറഞ്ഞിരുന്ന, ഞങ്ങളൊരു മരം ണ്ട് അവിടെ നിൽക്കാന്നൊക്കെ ഇപ്പൊ അതില്ല അത് കാണുമ്പോ തന്നെ മനസ്സിൽ ഭയങ്കര സങ്കടംണ്ട് കാരണം ഇപ്പൊ ആഹ് മരം അവിടെ ഉണ്ടന്ന് തന്നെ തോന്നില്ല അങ്ങനൊക്കെ ഒരിത് ഇപ്പൊ നിങ്ങള അവിടെ എന്തെങ്കിലും മരൊക്കെ ഇതേപോലെ മുറിച്ചിരുന്നോ
ആ തീർച്ചയായിട്ടും എല്ലാർത്തും ഇപ്പ ഈ റോഡിന്റെ വികസനം അതുപോലെ തന്നെ വീട് വെക്കാന് അതുപോലെ തന്നെ ഇപ്പൊ പഴ പോലെ കൃഷി നെൽകൃഷിന്നും ലാഭമല്ലായിട്ട്. ഇങ്ങനെയൊക്കെയള്ള അവസ്ഥ വരുമ്പോൾ പൊതുവെ എന്താ ചെയ്യണ വച്ച കഴിഞ്ഞാൽ ഈ ആളുകള് ഈ കൃഷി സ്ഥലങ്ങൾ വെട്ടി ഒഴിവാക്കാണ് ചെയ്യണ, അതുപോലെ തന്നെ ഈ മാവൊക്കെ അതല്ലെങ്കിൽ അ ൽമരൊക്കെ പണ്ടത്തെ ഒര് ഒരു എന്താ അടയാളം തന്നെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മ അതേപോലെ ഒരു മൂച്ചിണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അത് ഈ പറഞ്ഞ മായിരി ഒരു നൂറ് വർഷത്തിന്റെ മുകളിൽ എന്തായാലും അതിനന് പഴക്കംണ്ടായിനി, നൂ വർശത്തിൽ കുറയാതെ അയക് പയക്ക ഉണ്ടാവും അത് ഈ പറഞ്ഞ മാതി റോഡിന്റെ വികസനത്തിന് വേണ്ടിട്ട് എന്ത ആളുകള് അത് മുറിച്ചു കാരണം അത് പഞ്ചായത്തിന്റെ ഒര് ഇതിലാണ് വരുന്നത് അപ്പ അത് എന്താ സ്വകാര്യ വ്യക്തിയുടെ കീഴല്ല അതുകൊണ്ടാണ് മുറിച്ചത് പഞ്ചായത്തി റോഡിന്റെ വികസനണ ഇപ്പ നമുക്ക് വേണ്ടത് എല്ലാവർക്കും വികസനണ ഇപ്പോ വേണ്ടത് അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ ഇപ്പൊ ഈ റോഡ് വികസനത്തിന് വേണ്ടിട്ടാണ് ആഹ് മാവ് മുറിച്ചത് അത് ഈ അഹ് നല്ലൊരു മാങ്ങ തരുന്നരു മൂച്ചന്നിരുന്നു അതിന്റെൊക്കെ വേരുകളുടെ വണ്ണം നമ്മുടെ വീട്ടിലരു മരത്തിൻ്റെ വണ്ണത്തിന് അത്ര ഉണ്ടായിരുന്നു അത്രയും നല്ലൊരു മരം തന്നെ കാരണം അതിന് അത്രയും പഴക്കം ഉണ്ട്, മുത്തശ്ശി മാവ്ന്ന് വിളിച്ചിന്നത് പക്ഷെ ആ മാവ് ഈ പറഞ്ഞ പോലെ നല്ല രീതിൽ കായ്ക്കും ചെയ്തിന്നു കുട്ടികൾക്കൊക്കെ സ്കൂളിലക്കൊക്കെ പോകുമ്പോ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും അയ്മന്ന് കഴിക്കണം മാങ്ങാൻന്റെ രുചി ച്ചവേർത്തന്ന നമ്മുടെ പഴ നമ്മുടെ ഇപ്പത്തെ ഈ ബെഡി മൂച്ചകളിൽ കിട്ടണ ഇതൊന്നുമല്ല അതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം മാങ്ങ തന്നെയാണ് ഇപ്പോ എന്താ കിട്ടണ ഇപ്പോക്കെ ബെഡിങ് ആയിട്ട് വിശാംശം അടങ്ങിയുള്ള വാങ്ങൊക്കെ നമുക്ക് പീടിന്ന് കിട്ടണ ഇപ്പോ ഈ കൂടുതൽ ആളുകളും ഈ കാഴ്ച്ച വസ്തുക്കളയിട്ട് കൃഷി എന്നു പറഞ്ഞാൽ കാഴ്ച വസ്തു കഴിക്കണം കാരണം എന്താ വെച്ചാൽ വീടുകളിലൊക്കെ മുറ്റത്തത്ത് കൂടി ഒരുപാട് പൂക്കളൊക്കെ വെച്ചിട്ടും അതുപോലെ തന്നെ അങ്ങനത്തൊക്ക ഒരു കൃഷിയാണ്
അതെ അതെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് പണ്ടൊക്കെന്ന് പറഞ്ഞാ ഒരുപാട്. ഭയങ്കര പ്രയാസമായിയിരുന്നു കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ നിലം ഉഴുത മറിക്കല്ലോ, അതിനൊന്നും പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏ കാളയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് നില ഉഴുത് മറിച്ച് വളരെ. രെ കഷ്ടപ്പെട്ട് അവർ അന്ന് കൃഷിയ്തിരുന്നു അതിൽ നിന്ന് ഓല് നമുക്ക് ഭക്ഷ അവർക്ക് ഭക്ഷണവും ആനന്ദമൊക്കെ കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കൂടി വികസനത്തിന് ട്രാക്ടർ പോലുള്ള വസ്തുക്കളൊക്കെ കൃഷിക്ക്ണ്ട് ഒന്നും കൂടി നമുക്ക് ഈസി ആയിട്ടൊക്കെ, ക്യ കൃഷി ചെയ്യാം എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ മടി കാരണം ഇപ്പോ പണ്ടത്തെ അത്ര ഒരു ഒരു ശതമാനം പോലെ ഇപ്പ നമുക്ക് ഇവിടെ കൃഷി കാണാനില്ല അന്നത്തെ കാലം വെച്ച് നോക്കയാണെങ്കിൽ എത്രയോ സുഖാണ് ഇ ഒരുപാട് ഉപകരണങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ നിലവിൽ കിട്ടാന് എന്നിട്ട് പോലും നമ്മള് സ്വന്തം നമ്മുട ദിവസേന പച്ചക്കറികളും അരിഭക്ഷണും പോലും നമ്മള് അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് കാരണം നമുക്കവിടെ ഉണ്ടാക്കാനുള്ള മടി കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഭക്ഷ്യ വിഷ വസ്തുക്കളാണ് കഴിക്കുന്നത് അവർക്ക് അറിയാം ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്ന പച്ചക്കറി പാടത്തുണ്ടാക്കുന്ന നെല്ലുകളൊക്കെയാണ്, പക്ഷെ എങ്കിലും അവര് മടിക്കാരണം ആശ്രയിക്കുന്നത് അന്യസംസ്ഥാനം അതുകൊണ്ട് രോഗക്കെ വിളിച്ചു വരുത്താണ് ഇന്നത്തെ ആളുകൾ ചെയ്യുന്നത്.
തീർച്ചയായിട്ടും നിങ്ങള് പറഞ്ഞ ശരിയാണ് കാരണം എന്താ വെച്ച കഴിഞ്ഞാല് ഇപ്പൊ ഈ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിട്ട കൃഷിയൊന്നും ഇപ്പോ ആരും നടത്തില്ല ഇപ്പ ഉദാഹരണം ഇപ്പ ഞ ഞങ്ങള വീട്ടിലാർഞ്ഞ കെറച്ച് ചീരകൃഷി നമ്മളായിട്ട് നട്ടതൊന്നുംല്ല അത് ഇങ്ങനെ മയവെള്ളത്തൂടെ വന്ന് സ്വമേധയാ പൊട്ടി മുളച്ചു തന്നെ പറയാ അതിന്റെ കറിയൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാവല് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുകൊണ്ട് അയിൻ്റെത് മാങ്ങ മാവൊക്കെ ഉണ്ടായിരുന്ന പണ്ട് ഒരുപാട് മാവ്, ചേന, ചേമ്പ്, എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എന്ത ഉണ്ടായിച്ച കഴിഞ്ഞാല് നമ്മൾ വീട് വെക്കാ വേണ്ടിട്ട്, സ്ഥലം ക്ലിയർ ചെയ്തപ്പോ മൊത്തത്തില് അവിടെ ഈ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമക്ക് ഈ കൃഷി കൃഷിയൊന്നും ഇപ്പല്ല ഇവിടെ സത്യം പറഞ്ഞ വീട് തന്നെയ എല്ലാ സ്ഥലത്തും മൊത്തം പണ്ടൊക്കെന്ന് പറഞ്ഞാ ഈ പാട്ടത്തിനൊക്കെ സ്ഥലം എടുത്തിട്ട് ഇപ്പ നമ്മുടെ ഉപ്പമാരൊക്കെ എന്താട്ടന്ന് വെച്ച കഴിഞ്ഞാല് ഈ പ വാഴകൃഷി നെൽകൃഷി അതേലെ പൂളകൃഷി അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ടാക നമുക്ക് പാടത്തക്കൊക്കെ എറങ്ങേണ്ട സാഹചര്യങ്ങളാ കാരണം അതൊന്നും മറക്കാൻ പറ്റാത്ത കാലാവസ്ഥക്ക് തരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ പാടം നോക്കുകയാണെിൽ ഇപ്പോൾ ഫുള് റബ്ബർ തോട്ടയിക്കോണും അതുപോലെ തന്നെ കൗങ്ങ് തോട്ടം ട്ട പണ്ടക്കെ പറഞ്ഞാൽ വെറും ചേറിൽ കളിക്ക അതുപോലെ തന്നെ അവര് ഇപ്പ പശുക്കളെ വെച്ചിട്ടൊക്കെയ്ക്കാരംഈ നിലൊയ്ത് മറിക്ക, നിലൊയത് മറക്കുമ്പോൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കാരണം അതിടങ്ങളെ പിന്നാലെ നടക്ക അതൊക്കെ നല്ല കാണാൻ നല്ല രസള്ള സംഭവങ്ങളാണ്. ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ.
ഞാൻ നിങ്ങളുട വീട് കണ്ടിട്ടുണ്ട് അവിടെ ന് പറഞ്ഞാൽ ശരിയാണ് നിങ്ങടെ വീട് വെച്ചപ്പോൾ മരങ്ങളെക്കെ മുറിച്ചത് ഞാൻ കണ്ടിരുന്നു ഒരു സങ്കടല്ല കരിയാണത് ഏ ഇപ്പൊ എല്ലാവരും വീട്‌വെക്കല് മത്സരാണ് വികസനത്തിന്‌ ന്റെപിന്നാലെ യാണ് നടക്കുന്നത്. ഫുൾ വീട് വെക്കണം വല്യ വല്യ മോളുകള് കെ കെറ്റണം പണ്ടൊക്കെന്ന് റഞ്ഞ ഒരു ചെറിയ വീട് വീടില് ചെറിയ വേണ്ടേണ്ടായിരിന്നൊള്ളു ക്ഷേ അയിന്റെ ചുറ്റോറം മ്മള് മരങ്ങളും മറ്റും വെച്ച പിടിപ്പിക്കരുന്നു പൊരു വീട് വെക്കുന്നോടൊപ്പം അപ്പാതെന്നെ ഒരു മാവ് പ്ലാവ് അങ്ങനത്തെ വലിയ വലിയ മരങ്ങള് നമ്മളെ ആവശ്യത്തിന്ള്ള മരങ്ങളൊക്കെ വെച്ച പിടിപ്പിക്കരുന്നു ആദ്യോക്കെന്ന്പറഞ്ഞ ഒരു കൊച് വീടിന്റെ ചുറ്റോറം മരങ്ങളായിരുന്നു ഇപ്പൊന്ന് പർ കാണിക്കാനുള്ള ഒരു ഇത് ഒന്നുകൂടി ചന്തമാ വീട് കുറച്ചും കൂടി ചന്തആക്ക നന്നുള്ളൊരുത്തിൽ വെരും പൂ ഏ പ്പോ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് പിടിപ്പികഏ ശരിക്കുള്ള ശരിക്കിള്ള പുല്ലല്ലാതെ ഏ വെച്ച് പിടി ക്കുന്ന പുല്ലൊക്കെ വെച്ച ഒര് ഒന്നും കൂടി അടിപൊളി ആക്കാം നോക്ക്യാന്നല്ലാണ്ട്
അതെ അതെ ങ്ങൾ പറഞ്ഞത് ശര്യാണ് എന്തായാലും ഞമ്മക്ഇതിനെ കുറിച് പിന്നീട് വിളിച്ചിട്ട് സംസാരിക്കാ ശരിഎന്ന ട്ടോ
ആ ശരി ശരി